ഉം
എന്തോടുക്കാരുന്ന്
ക്ക് ഇപ്പൊ മക്കളൊക്കെ സ്കൂളിൽ പോയി അപ്പൊ ബാക്കി പണി എടുക്കാനൊരുങ്ങേനു
ആഹാ മഴയൊക്കെ ആണോ
ആ മഴന്നേണ് ഇപ്പ ലേശൊരു തക്ക ണ്ട് മഴന്നേനു ഇന്ന് രാവിലൊക്കെ
ആ ഈ കാലാവസ്ഥ കാരണം പനീം പിടിച്ചത്
ഏ ഇപ്പൊ മക്കക്കൊക്കെ പ്രശ്ന ക്ഷണ ഈ മുടിയൊക്കെ ഇനി രാവിലെ തന്നെ കെട്ടിപ്പോവുന്നോണ്ട് കഫോ അങ്ങനെ സംഭവങ്ങൾ പ്പൊ കൊറേ ആയിന് ചൂടായിട്ട് അന്നുല്ലേ ഉം പ്പോ ഒക്കെ തൊടങ്ങും കഫക്കെട്ടും പനിയും ഉം
പിന്നെ ഇപ്പൊ പെട്ടെന്നെ ഈ ചോറൊക്കെ ആണെങ്കിലേ പെട്ടെന്ന് അങ്ങ് വല്ലാതെ വളിച്ചതുപോലാണ്
ആ ആ തണുപ്പ് ആ
ആ തണുപ്പിന്റെ ഒരുമാതിരി ആയിപ്പോവും ഉം പിന്നെ എല്ലാ കറിയൊക്കെ വെച്ചോ
ചോറായി ഇനി കറി ക്കുള്ള
വെക്കണം അല്ലേ
ഉം ഉം ങ്ങത് ചോറൊക്കെ ആയോ
ആഹ് ഇവിടെ ചോറായി ഇനി കറി വെച്ചു രാവിലെ വെച്ചതൊണ്ട് വൈയിട്ടത്തേക്കും കൂടെ ഉം പിന്നെ അല്ലെ ആഹ് കൊണ്ട് പോണം
ഉം ഉം
അപ്പൊ അവർക്ക് പൊതുയെട്ടി അവർ ത് ചോറത്ര ഇതില്ല
ആഹ് ആഹ് ഇവിടെ അവ ഇവിടെ അവ ഇങ്ങനെന്നെ രണ്ടാളും പിന്നെ ഗവൺമെന്റിലാണ് അപൊപി- ഓലവിടുന്ന് തിന്നോ ഇപ്പം ആദ്യത്തെമാതി ഞൊന്നല്ലല്ലൊ സ് കൂള് നല്ല കറിയും കൂട്ടാനും ഉപേരിയു ഒക്കെണ്ട്
ഇവിടെ ഗവർൺമെന്റ് ല്ല അല്ല
ആഹ് ആഹ് ഒരാള് ഗവൺമെന്റിലല് ഓ ഓന് വേണം ഓനു തെ പറഞ്ഞമാതിരിന്നെ ചോറിനോട് വല്ല താല്പ രാവിൽത്തെ കടിയായാല് അത്രേ സ് ഇഷ്ടാ ഇന്ന് ഇന്ന് പത്തിരിയും കോഴികറിയ കൊണ്ടോയെ കേൾക്കുന്നില്ലേ
ആഹ് പ
ആഹ് ആഹ് ആഹ് ആഹ് പ്പൊ കേക്കാം ആഹ് ആഹ് ഇപ്പം കേക്കാ
ഉം
ആഹ് ആഹ് ആഹ് മഴയൊണ്ടാന്ന് തോന്നുന്നു
ആഹ് പിന്നെ എന്താ പണി ജോലി എന്തേലും ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല വീട്ടിൽ തന്നെയാണ് പഠിക്കാൻ പഠിച്ചൊക്കെ എഴ്ത്ണ് അന്നങ്ങനെ പോയില്ല ഇപ്പ അയിന്റെ ഖേദം നല്ലോ ഒണ്ട്.
ആഹ് ഒണ്ടല്ലേ
അന്ന് അയ്ന് അങ്ങനൊരു സി- റ്റേഷൻ ആരുങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ പോണേം പിന്നാണെ ഹസ്ബൻഡിന്റെ വീട്ടിക്ക് എത്തിയപ്പോ അവ്ട് ഇന്നും അങ്ങനെ വല്ല്യോരു താല്പ താത്പര്യല്ല അങ്ങനാട് വീട്ടിൽ നിന്ന് പോയി. ഐ ടി ഐ ഒക്കെ കഴിഞ്ഞയിന്.
ആ നമ്മ
ഏ അത് ഇപ്പോ അതിന് നല്ല കേ ഇതണ്ട് മ് ഇപ്പ മക്കളെ ഏതായാലും അങ്ങനെ ആക്കരുത് ന്നുള്ളൊര് ഇതുണ്ട്
ആ പെൺകുട്ടികളാ അല്ലേ?
മോന് എട്ടിലാണ്. ഓന് പിന്നെ രണ്ടാൾ പെൺകുട്ടികള
ആ അവർക്ക് എങ്ങനെലും ഒരു ജോലി വാങ്ങിച്ചിട്ടൊക്കെ കല്യാണം നോക്കി
നി നി അങ്ങനെന്നെ ഇപ്പണെ എല്ലാ കുട്ടികൾക്കും പഠിക്കണംന്നുള്ളൊക്കെ ഇതാണല്ലോ.
ആഹ് ഇപ്പം നം ഇപ്പോഴത്തെ
ആഹ് ആഹ് പണ്ടങ്ങനല്ല ഇപ്പ ഒക്കെ എല്ലാർക്കും ബോധ്യം വന്നു അയിന്. ഒരാളൂ ണ്ടൊന്നും എങ്ങനെ എവിടെ എത്തി എത്താൻ കഴിയൂലന്നൊക്കെ
അതെ ഇപ്പഴ് ത്തെ പേരെന്റ്സ് പിന്നെ പിള്ളാര് പറയുന്നത് കൊറെ കുടെ കേക്കുന്നവരാ, പണ്ട് അങ്ങനല്ല അവരുടെ ഇഷ്ടത്തിനാണ് അവരോരോന്ന് പറയുന്നത് നമ്മള് ചെയ്യണം.
തൊക്കെ അങ്ങനത്തെ കാലായിന്ന് അന്ന്.
ട്ടിയോൻമാരെ പിന്നെ പറയാനും പറ്റത്തില്ല അവര് പഠിപ്പിക്കാൻ ഞങ്ങൾ ജോലി വാങ്ങിച്ചു കൊടുത്തോള അയ്യോ നിങ്ങടെ വീട്ടില് അങ്ങനെ പറയും പക്ഷേങ്കില് പറച്ചില് മാത് ത്രേ കാണത്തുള്ള്.
പെൺകുട്ടികൾ അങ്ങട്ട് പറഞ്ഞ് ഡിമാൻഡില് ഒക്കെ കുറച്ചിട്ടെ കല്യാണം ണം തന്നെ ആഹ് പണ്ട് നമ്മക്ക് അതിനനൊന്നുള്ള ധൈര്യ ഇല്ലേനി നമ്മളെന്താ രക്ഷിതാക്കള് പറയണ അത് കേട്ട് ഒക്കെ നിക്കൊനി
ആഹ് അത് അത് കൊണ്ടാ സത്യത്തിൽ കുറെ പേർ പറ്റിപ്പോയത് കുറ ലൈഫിൽ അങ്ങനെയ ഞങ്ങള് വരാ കാരണം അത നമ്മള് തീരു മാന എടുത്ത പറയുവാ
ആ അന്നങ്ങനെ നമ്മളന്നും അങ്ങനെ തുറന്ന് പറയാനുള്ള ഇതില്ലേ നമ്മളെന്താ പറയ കേൾക്കാനുള്ള ഇല്ല പക്ഷെ ഇപ്പഴത്തെ മക്കള് ഇങ്ങോട്ട് പറഞ്ഞോളൂ ഒക്കെ നമ്മളാട്ട് പറയേണ്ട ആവശ്യം
അതെ ഇപ്പഴത്തെ കൊ കുട്ടികക്ക് വരെ ഭയങ്കര വിവരവും പക്വതയും ഉള്ള പിള്ളോരാണ് ആഹ അല്ലേ ന നമ്മുടെ ആ ഒരു കാലത്തെ പോലല്ല അത്ങ്ങൾക്ക് ഫോണിന്റെറെ ആണെങ്കിലും ഇപ്പ നമ്മളെ
ഏ എല്ലാം അറിയാം ഞാനങ്ങനെ ഇൻസ്റ്റഗ്രാാം ഒന്നും ഞാൻങ്ങനെ ഉപയോഗിക്കല്ലോ ഇപ്പ മോനത ഇതിലുണ്ട് സംഭവം എന്തേലുണ്ട് ഞാന അങ്ങനെ തുറക്കലോ ഉപയോഗിക്കല്ലോ ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും അങ്ങനെ ഷോർട്ട്സ് കാണ അങ്ങനൊക്കെ ഞാൻ ചിച്ച മോനത ഈ അക്കൗണ്ട ഒക്കെ ഉണ്ടാക്കി മോന് അയിലന്നെ കാണ അത്രയും അറിയാം ഓൽക്ക അയിന്റെ കാര്യ പിന്നെ ഒന്ന് ഇട ഒന്നു അങ്ങന ഒന്നും ചെയ്യൂല പക്ഷെ ഓന അയലാണ് ഞമ്മളെ കാട്ടിലല്ലോ അറിയാം
ആഹ് അപ്പൊ കൂടുതല
ഉം ഉം എപ്പോഴെങ്കിലും കൊടുക്കുവാണെങ്കിൽ അതാ വേഗം ഇൻസ്റ്റാഗ്രാം തൊറക്കും അത് ഇത് പറഞ്ഞാണ്ട് ഒക്ക അറിയാ ഞമ്മളൊന്നും പറഞ്ഞ് കൊടുക്കണ്ടാ
ആ അതും ശരിയാണ് പിള്ളാര് ഇപ്പൊ നമ്മള് പറയ പറയുന്ന ഒന്നും കേക്കത്തില്ലല്ലോ ഒത്തിരി പ്രശ്നങ്ങളും ഒണ്ടാവുന്നുണ്ട് അത് പണ്ടത്തെ കാലത്തെ പണ്ടത്തെ
ആഹ് അത് ശരിയന്നെ ഇപ്പ ഈ ഫോണും ഫോണും കാര്യം ആയതിനോട് എന്ത് ഞമ്മള് ഞമ്മള് പറയണ ഓല്ക്ക് കേൾക്കാൻ വയ്യ ഓല് പറയണ ഇങ്ങട്ട് കേക്ക ഏ അപ്പ ഓലിങ്ങനെ ഒക്കൊയിട്ട് സമർ എത്തിക്ക അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏഹ്
അതെ നമ്മളാ തെ പെട്ടന്ന് അവര് പറഞ്ഞു വെക്കും
നാക്കും അതാണ് ഇപ്പത്തെ കാലം ഉം
നമ്മള് ചെയ്താണോന്ന്
ഹും
അതുപോലെയാണ് കുട്ടികള് പറയ അൽ അല്ലേ
തെയ്ഫ് ഫോണിലേ അതും ഇതും കണ്ടാണ്ട് അങ്ങനെ അങ്ങോട്ട് ഇപ്പൊ കൊക്കെ എല്ലാം അറിയാം
അതെ പണ്ട് ഫോൺ ഉപയോഗിക്കുന്നതെ ഒരു ഡിഗ്രിക്ക് പിജി
ആ ഞാനൊക്കെ അന്നൊക്കെന്നെ നോക്കിയാ ഫോൺആരുന്നു ഫസ്റ്റ് ചെറങ്ങീനെ പിന്നല്ലേ ഇപ്പഴത്തെ മക്കൾക്ക് അതൊക്കെ വല്ലോം അറിയോ എന്തുവാ അയിലല്ലോ
ഇപ്പോഴ്ത്തെ മക്കള് പിടി ക്കുന്നതേ ഐഫോണേലാ
ജനിച്ചു വീഴുമ്പോ തന്നെ അത് കണ്ടാണ്ടല്ലേ
അതെ അതിങ്ങക്ക് ഫോണില്ലാതെ പറ്റത്തില്ലല്ലോ
ഇ മക്കളെ പറയണ്ട ഇഞ്ഞി നമ്മ ക്കാലും ഇപ്പ അങ്ങന ആയില്ലേ ഒരു ദിവസം നെറ്റില്ലാതെയ നമുക്ക് ക്കാൻ വയ്യല്ലപ്പോ ഏ കേറ്റൂലേ ഐന്നെ ഫോണില് നെറ്റ് ഇല്ലഞ്ഞാ എന്തോരു കുറവുള്ളായിരിയ അപ്പൊ ഒന്നഅതിലൊക്കെ ഒന്ന് പാല് വക്കാഞ്ഞാല് തോനെ നേരം കളിച്ചില്ലെങ്കിലും എടുക്കൊന്നായി നോക്കാഞ്ഞാലൊരു ഒ റക്കരില്ല
ആ അത്ശ്
പിന്നെന്ന് വെച്ചാനമ്മ ഇല്ലാതെ കാന വെയ്യപ്പ ഈ പിന്നെ സ്കൂളന്ന് ഒക്കെ എല്ലാ മെസ്സേജുകളും എല്ലാ കാര്യ ഇപ്പൊ ഗ്രൂപ്പില് ഫോണിലല്ലേ അറിയനേ ഇ ഹോവർക്കായാലും എല്ലാം അപ്പൊ നമുക്ക് ഇല്ലാതെ വയ്ക്കാനും വയ്യാ.
ആ അതെ അതെ
മ ക്കളെ പറയും ടീച്ചർ ഗ്രൂപ്പില് അയച്ചീന് അറിയാൻ. അതല്ലെങ്കിലും കുടുങ്ങം ചെയ്യും അതാ ഉള്ള.
ആ അതാ പിന്നെ കണ്ടില്ലയെന്ന് പറയാം അമ്മ.
ആ ഇപ്പൊ നെറ്റില്ല എന്നൊന്നും ഇപ്പോ പറഞ്ഞേ പറഞ്ഞിട്ട്. ട്ടും കാര്യയല്ല വെറുതെ പറയാണ്, അവര് പക്ഷേ അങ്ങനെയാണ് കാര്യത്തിലും ഫോണില് നെറ്റില്ലേന്ന് നിങ്ങടെ എന്തോന്ന് ഹോംവർക്ക് ഉണ്ടായിന്ന് എന്നിട്ട് ഓള്. എഴുതില്ലന്ന് പറഞ്ഞിട്ട്. ഇതിൽ നെറ്റ് ഇല്ലാഞ്ഞിട്ട് ഒക്കെ അവള് പറഞ്ഞിട്ടോ. ടീച്ചർ എല്ലാരും അങ്ങനെ നുണയും പറയും. വേറെ കുട്ടികളെ നുണ പറയണ്ട അപ്പൊ ഓളും. നിന്നെ പോലെത്തെ വിശ്വസിച്ചില്ല. അങ്ങനെയും സംഭവമാണ് ഇപ്പ ഇനി അതാണ്. ടീച്ചർമാർക്ക് അറിയാ അറിയാം നെറ്റ് ഇല്ലാതിപ്പോ ആരും നിക്കൂലന്നുള്ളൂ.
ആഹ് അതുവല്ല ഇപ്പം കൂടുതലും ആ ലിമിറ്റഡാ
ഒരാ കുറേ മാസ്തീന് മൂന്ന് ആ പിന്നെ ഒക്കെ അപ്പൊ അങ്ങനെ അണ്ട് കേറ്റെല്ലേ
ആഹ് അത് അൺലിമിറ്റഡ് ചെയ്യുന്ന എല്ലാരും അതുപോലെ മിക്ക വീടുകള്ലും
ഓഹ് ഓണ്ട് അങ്ങനെ ആയിന്പ്പേ ആർക്കും അത് ഇല്ലാതെ നിക്കാൻ കഴിയാത്ത അവസ്ഥ ത്തേലായിന്
ആഹ് അതാണ് പ്രശ്നം അങ്ങനെ ചെയ്യുന്നോകൊണ്ട് ആ ഇപ്പം ആർക്കുയ് വീ സ്കൂളിൽ പറഞ്ഞാലും വിശോസിക്കതില്ല. എല്ലാർക്കും.... പ്പൊ അൺലിമിറ്റഡും വൈ ഫൈ ഉള്ളിടത്ത് ആ.. പറഞ്ഞാലും വിശ്വാസി... ശ്വസിക്കത്തില്ല അതാണ് പ്രശ്നം കുട്ടി.... നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല കൂട്ട്കാർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഫോണിൽ ഒക്കെ റീൽസിന്റെ കാര്യോ ഒക്കെയാ അത് കുഞ്ഞി പിള്ളേര് സീരിയല് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആര് ഈ അമ്മൂമ്മമാരുടെ കൂടെ ഇരുന്ന് സീ സീരെൽ കാണും. മ്... ഒന്ന് താ... കഥകളാണ് പറയുന്നത്. അത് നമ്മള് ഈ കോളേജ് ലെവലൊക്കെ ആയികയിഞപ്പ യല്ലേ... കൂട്ടരേ വിളിച് കഥ പറയാൻ തുടങി. ഇപ്പൊ സ്ക്കൂളിന്ന് വന്ന് കേറി... ഈ ഇവർക്ക് കഥ എന്തു ഇതിന് മാത്രം പറയാനുള്ളത് എനിക്ക് അറിയത്തില്ല.
ങ്ങനെ ഇവിടെ എഹ് പിന്നെ ഇതല്ല ഇത് ഫോണ്ല് ഫോണില് വിളിയ്ക്കാ കൂട്ടുകാര് ഓല് നാല ഒര് ഒറ്റ ഒര് ബെഞ്ചില് ഇര് ഇര്ന്നാല് ഒരു ഗ്രൂപ്പുണ്ടാക്കീറ്റ് വിളിയ്ക്കാ ഏത് സമയത്തും അതാ പണി ആ... ഗ്രൂപ്പ്‌ സ്വന്തായിറ്റ് ഓല് ഓല് മാത്രംഗ്രൂപ്പ് ണ്ടാക്കാന്ന്. എത്ര തരം ഗ്രൂപ്പ്‌ കളാറിയോ. ന്നിട്ട് വിളിയ്ക്കാണ് ഇങ്ങ ഫോൺ താ ഇന്നിനാ വീടിയോകാൾ ചെറിയേ മോള് മൂന്ന് ഇപ്പൊ നാൽല്ല് വിദ്യള്ള ഓളാണ് അയ്‌ന്റെ ഒക്കെ ആ ആള് ഇന്നാള്
ഉം. അത്പോലെ തന്നേ വേറൊരു ഇതെന്താന്ന് വെച്ചാ ഇവര് ടീച്ചർ മാർക്ക് മെസ്സേജ് അയ്ക്കും. പണ്ടത്തെ ടീച്ചർ മാരൊക്കെ.... കാണുമ്പോ നമ്മള് ഓടു വായിരുന്ന്. ഒ.... ഒ.. ടീച്ചറേ ഞങ്ങൾ ഏ.. എന്തോട്... ക്ക്വാ കഴിച്ചോ എന്നൊക്കെ ചോയ്ച്ച് മെസ്സെയ് അപ്പ ഞാ ഇങ്ങനെ ഓർക്കും നമ്മളൊക്കെ ആണെ ടീച്ചറിന അപ്പറത്തോടെ കണ്ട നമ്മളന്നാ തല്ലായിരുന്നു വടി കൊണ്ടായിരുന്നു നടക്കുന്നേ
ഇപ്പം തല്ലാനും വെയ്യ അതും കേസാണ് അതും പ ഒന്നും വെയ്യല്ലോ പ്പൊ
അതെ അതെ തെ ഒരു കോള് വരുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കാവേ